ആ, കേക്കാമൊ?
ആ, ഇപ്പൊ കേക്കാണ്ട്.
ആ നേരത്തെ എന്താക്കോള് കിട്ടുന്നില്ലായിരുന്നോ
ഇല്യാ
ആആ. അയ് ശെരി
ആഹ് ഡൈറ്റ് ഇപ്പൊ കിട്ടിയതാ
ആഹ് ചോർന്നൽ കഴിഞ്ഞാ?
ഇപ്പൊ വിളിച്ചപ്പോ കിട്ടുന്നുണ്ടായിരുന്ന്
ആഹ് ഫുഡ്ക
ആഹ് അവൻ ഫുഡൊക്കെ കഴിപ്പൊ കെ കഴിഞ്ഞു.
ആഹ് ആഹ്
ഴപ്പ് കഴിഞ്ഞോ
ഇല്ലല്ല കൈക്കാൻ പോവയാണ്
പോകുന്നതേ ഉള്ളോ അയ് ശരി എന്താ രാത്രിത്തേക്ക് ഫുഡ് വെച്ചോ?
ആഹ് ഊച്ചക്കത്താന്നെ
ഉച്ചക്ക് തന്നെയാണ് അയ് ശെരി. ഉംഉം ആ അല്ല ഉച്ചക തേന് ന്നെ ഉം സ്പെഷ്യൽ കൊച്ചറിയായിരുന്നു.
അപ്പൊ ചെ ചെമ്മീന്
ആഹ് ചെമ്മീൻ ചമ്മ
ആഹ് ഞങ്ങൾക്കു അതന്നെ
അതന്നെ ശരി ഞനക്ക് ഇവിടെന്ന് കായല ഒന്ന്ച്ചിരി തേങ്ങരച്ച് കറി വെച്ച്
ആഹ് വർത്ത്ട്ടോ?
അല്ല അല്ലാതെ പച്ചക്കരച്ച് കറി വച്ച് ഉം ഉം
കയലീന്ന് വങ്ങിയതാ?
ആഹ് കായല് ന്ന് വാങ്ങിയത് വാങ്ങിയതെല്ലാ വീട്ടില് അച്ഛൻ ഇങ്ങനെ വലയിടാൻ പോവായിരുന്നു. അപ്പൊ പുള്ളി കൊണ്ടന്ന് ഫ്രഷാ. ഫ്രഷ് ആയതൊണ്ട് തേങ്ങ അരച്ച് കൊഴ വെക്കാൻ കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ തേങ്ങാ കൊള്ളത്തില്ല വറുത്ത അരച്ച തന്നെ വെക്കേണ്ടി വരും
ആഹ് അത് ചെല്ലിയല്ലേ അല്ലേ ചെല്ലിയണോ?
ഇല്ലാ
ചെല്ലി ചെല്ലി കൊ ഞങ്ങളേ ചെള്ളി പറയിലേ ചെള്ളി
ശെളി
ചല്ലി ചളിയിന്ന് പുടിച്ച് കൊണ്ട് ര്ണെ.
ആഹ് അതന്നെ
ഞങ്ങൾ ഞാൻ പറിം ചെമ്മീന് മ്മള മീൻകാരൻ കൊണ്ടുരൂലേ?
ആഹ് അഹ് കടലിനെ കൊണ്ട് ആഹ് ആഹ്
ആ ചെള്ളി തേങ്ങ അരച്ച വെക്കോ? അത് പൊരിക്കല്ല ചെയ്യ വറക്ക
ആണോ? ആ നമുക്ക് വറക്ക ചെയ്യുന്നല്ലേ. കറി കൂടുതലും നമ്മള്തേ വറുത്തരച്ചിട്ട് തേങ്ങാ വറ തരച്ചിട്ട് അങ്ങനെയാ വെക്കുന്നത്.
ആഹ് ആഹ് ആഹ്
എന്നാ പക്ഷേ കൂടുതല വക്കാറില്ല അവ പക്ഷെ വർത്തര ച്ചവച്ച് ഇവിടുത്തെ അഛനാണെങ്കിൽ പ
പറ്റില്ലല്ലേ
ഉം അച്ഛന് ഹാർട്ടിന് ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആള അപ്പൊ ഇ
ആഹ്
തേങ്ങ, എണ്ണ പര് എണ്ണ പലഹാരങ്ങൾ കഴിവതും കഴിച്ചുടാ പക്ഷെ പുളിയാ നിയന്ത്രിക്കത്തതും ഇല്ല അതുകൊണ്ട് ഞങ്ങളായിട്ട് തന്നെ അ അതിന് പയ്യ കട്ടീത് കെട്ടീത് ഇടുവാ
ആ ഹ്ആ ഹ്ആഹ്
അവർക്ക് കഴിച്ചത്ണ്ട് കഴിച്ചൊണ്ട് വിരുന്നവരായത് കൊണ്ട് കഴിക്കണം എന്നുള്ളരു ടെൻഡൻസി ഉണ്ട്
ആഹ് അതന്നെ.
ഉം പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് നിർത്താൻ ഭയങ്കര പാടാ.
ആഹ്
ബോട്ടിലെ ഞങ്ങളടെവിടെ ബോ ലൊക്കെ പോവുന്നയാ അച്ഛൻ മീൻ പിടിക്കാനൊക്കെ അപ്പൊ അവരാണെങ്കില
ആഹ് അപ്പ നല്ല രസായിക്കാരല്ലേ.
ആഹ് ഉ പുള്ളിക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ പോകുമ്പോൾ ഇവർ ബോട്ടിലൊക്കെ പോകുമ്പോ തന്നെ കഴിക്കും ശരിക്കും മീനും അതും ഇതൊക്കെ കഴിച്ച് ശീലമായത് കൊണ്ട് പെട്ടെന്ന് നിർത്താൻ അവർക്ക് തോന്നൂല്ല.
ആഹ് ആഹ് ആഹ് നിങ്ങള അവിടെ എങ്ങനെ കാറ്റള്ളാനൊക്കെ പോയിരിക്കോ?
എന്തോ?
കാറ്റ് കൊള്ളാനും പോയിരിക്ക്യോ
മന്സിലായില്ല.
കാറ്റ്, കാറ്റ്, കാറ്റ്
കാറ്റൊ
ആഹ് ആഹ് കാട്ടി അവടെ ഇങ്ങനെ ഫ്രീ ആവുമ്പോളൊക്കെ ഇങ്ങനെ കടല്ന്റെ അ അ ആഹ് ആഹ്
അതപ്പ എവിടെന്നല്ല നമ്മള് ഇ ബീച് പോവു എടക്കിടക്ക് അത് വല്ലപ്പഴും ഒക്ക ഇങ്ങനെപൊവത്തെ ഒള്ളു അന്നെ പോകുന്ന വഴി മൊത്തം കാറ്റ വള്ളലായത്ക കൊണ്ടാ അതിന് വേണ്ടി നമ്മള് മനക്കണം പൊത്തില്ല
ആഹ് ആഹ്
കടലിൽ നിന്ന് കൊറച്ചള്ളിലോട്ടാ നമ്മടെ വീട് അപ്പ അതുകൊണ്ട് ന ഞങ്ങളടെ ഞങ്ങളടെ പടിഞ്ഞാറ് വശം കടലും കിഴക്ക് വശം കായലും
ആഹ് ആഹ് അങ്ങയ്കാരല്ലേ ആഹ്
അപ്പൊ അതുകൊണ്ട് എവിട ആണെലും നമുക്ക് കാറ്റ് കിട്ടും. അതൊണ്ട് അഹ് മഴ തകർത്ത് രാവിലെ തട്ടേ പെയ്തൊണ്ടിരിക്ക
ആഹ് പിന്നെ ആഹ് അപ്പൊ ഒന്ന് കൊറഞ്ഞികണ്
ഭയങ്
ഭർത്തായ ആഹ് ഭർത്തായന്നന്താ ജോലി
ഹലോ
ആഹ് ഹസ്ബന്റിന് എന്താ ജോലി?
ഹസ്ബൻഡ് ഉം ദുബായില സെയിൽസ് ആയിട്ട് വർക്ക
ആഹ് ആ മക്കളൊക്കെ എത്രാളുണ്ട്
ഒരാളുണ്ട് ഒരാളിങ്ങനെ കിടക്കാനുള്ളതല്ല എത്ര പേരുണ്ട്? മൂന്നാള് വല്ല്യ പിള്ളേരാ ആ കൊച്ച്പിള്ളാരാ?
അല്ല പി ഒരാൾട്ടില്ലെന്ന്ട്ട പിന്നെ രണ്ടാമ മുത്തോന് നാല്ല് ചെറുതൊരു വയസായിട്ടൊള്ളു
ഹസ്ബന്റ് നാട്ടിലാ?
ക്കളൊക്കെറങ്ങിയാ
ഉറങ്ങീല്ല ഉറങ്ങാനിങ്ങനെ കിടക്കുവ പക്ഷെ ഞാൻ ചെന്ന് കൂടെ കെടന്നാലേ ഉറങ്ങത്തളൂ അല്ലെങ്കിൽ ഇങ്ങനെ കെടന്നോളൂ. ന്നാ നാളെ സ്കൂളിൽ പോണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ലാതെ ഇങ്ങനെ ഇരിക്ക്ന്ന് പിള്ളേ പിള്ളോരൊക്കെ ഫുഡ് കഴിച്ചോ?
അലികതാ കഴിച്ചുകൊണ്ടിരിക്ക്ണ്
അത് ശരി ആഹ് ആഹ്
ഞാ പിന്നെ എന്താ സ്പെഷ്യല് ഒക്കെ ഇണ്ടാക്ക ആഹ്
നമ്മളങ്ങനൊന്നും ആഹ് വല്ലപ്പോഴും എന്തേലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ്
ഉം ഉം ഉം ആഹ് കൊഴപ്പമില്ലാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊക്കെ ഒപ്പിച്ചെടുക്കും
ആഹ് ആഹ് ആഹ്
ഏ വലിയ ചെവിയായിട്ടും നമ്ക്ക് അത്ര അറിയ
ങ്ങള്ള അവടെ പിന്നെ നല്ല എന്താണ് സ്പെഷൽ ഒക്കെ ഇണ്ടാവു ല്ലേ
എവിടാ ഞങ്ങളോ സ്പെഷൽ ആളള് നിങ്ങളല്ലേ നിങ്ങൾക്കല്ലേ എപ്പഴും സ്പെഷ്യലായിട്ട് ചിക്കന്റെ പല വെറൈറ്റീസിന്റെ
ആഹ.... !
വെറൈറ്റി ഇണ്ടാക്കോ
വേറെറ്റിയൊന്നും ഉണ്ടാക്കത്തില്ല വെറുതെ എന്തിനാ ചുമ്മാത ആൻ കെട്ടി എ കെട്ടിയ നാട്ട് വരുമ്പോ പറയും ഏ ബിരിയാണി ചെറുക്കന് ചെറുക്കന് വെച്ചു കൊടുക്കും ബിരിയാണി
അ ആ
എല്ല സ്കൂള പോവ്ന്നൊണ്ട് ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ നോൺ വെജ് കേറ്റുല്ല അപ്പ അത് കൊണ്ട് അ ആ പിന്നെണെങ്കിൽ മാതാമൃതാനന്ദമ്മൈയിലെ ഇച്ചിരി ഇതായിട്ടുള്ള സ്കൂളാ അപ്പ അവടെ ഇപ്പറയുന പോലെ നോം ആഹ്‌ മാതാ അമൃതാനന്ദമയ്യി അറി യാവോ
അമൃത ഹോസ്പിറ്റൽ ആ
ആ അമൃതാ ഹോസ്പിറ്റലിനെ അതന്നെതന്നെ
ആഹ ഞങ്ങളങ്ങട്ട് പോക്ക്ണ്ട് ന്റെ മോനേറ്റ് ആഹ്
ഞാനും എന്റെ മോനും ആയിട്ട് അവടെ ഉണ്ടായി
ആഹ് ആഹ് ആഹ് വിളിക്കാട്ടോ ആഹ് വന്നിട്ടില്ല ആഹ്
അപ്പഅങ്ങനെ ഇതുപോലെ
അപ്പാ അയിന്റെ സ്കൂളേക്കാരലെ
ആഹ് അതെ അവർടെ സ്കൂളില്ലാ പഠിക്ക്ന്നെ
ആ അ ആ
അപ്പൊ അവിടെയാണെങ്കിൽ പറയുന്ന പോലെ നോൺ വെജ് സാനങ്ങളൊന്നും പറ്റില്ല അപ്പൊ പിന്നെ ഈ വർഷം തൊട്ട് മൊട്ട പറ്റും അതേ ഒള്ളൂ അപ്പേ ഈയാക്ക് പറയുന്ന പോലെ നമ്മള്
ആഹ്
ഏഹ് ഫ്രൈഡ്റൈസ് പോലൊക്കെ സെറ്റ് ചെയ്തക്കെ കൊടുക്കും ചെല സമയത്ത് മുട്ടക്കയിനകത് പോടി ചേച്ചി ക്ക് കൊടുക്കും, അല്ലാതെ ഞാൻ പിന്നെ ചിക്കൻ കറി വെക്കും ആഹാ.. ! അത് വേറൊന്നും ഞാനങ്ങനെ വെച്ചിട്ടില്ല ആ പൊരിക്കീം ചെയ്യും
ആഹ് അ ആ ങ്ങൾ ബീഫ് കഴിക്കോ
ബീഫ് വെക്കില്ല.
ഇല്ല പക്ഷേ കെട്ടിയോൻ നന്നായിട്ട് പാചകം ചെയ്യും എ അവരാ ആഹ് അവര് അവടെ ഉ ഇത് പിന്നണങ്കി റൂമില്
ആഹ് ആഹ് ആഹ്
മ് ബാച്ചിലേഴ്സ അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ. ചേർന്നിട്ട് അത് പല ഏരിയ ഉണ്ട് ഇപ്പ റയുന്ന പോലേ കണ്ണൂർ തൊട്ടേ ഒള്ള ആൾകളുണ്ട് കാസർഗോഡ് പെട്ടുള്ള ആളുണ്ട് റൂമില് അങ്ങ് തിരുവന്തുരം വരെഉള്ള ആള്ണ്ട് കൂടെ ഇവര് എ് എഏട്ടു പേരുണ്ട് അവർ എഏട്ടു പേരിലാണ് ഇവരെല്ലാരും പല സ്ഥലത്തുള്ളവരാ അപ്പൊ പല രീതിയില്ള്ള സാനങ്ങള കഴിക്കുമ്പഴത്തേക്കും പുള്ളിക്കാരൻ അങ്ങനെ എല്ലാ വെക്കൊക്കെ ചെയ്യും അപ്പൊ ഇവിടെ വരുമ്പം രണ്ട് മൂന്നാൽ തവണ ഞാൻ വെച്ച ന്ന്ട്ടുണ്ട് ബിരിയാണി അഒക്കെ കൊറോണ സമയത്ത് ഇത്പോലേ ബിരിയാണി ഞങ്ങള് ഞന്ന് ചേട്ടൻ പോവാനിന്നസമയത്ത് കൊറോണായി പ്പോയി
ആഹ് അപ്പ ആഹ്
ഞങ്ങൾ ഞാനും മോ ഞാനും ചേട്ടന് മാത്രേ വീട്ടിലായിരുന്ന അപ്പൊ ഞങ്ങള് ഇതുപോലെ ബിരിയാ ണിഒക്കെവെച്ച് ഒന്ന് സെറ്റിഈത് നോക്കീയാരു ന്നാലും പുള്ളി പറയ്ന്നത് നമ്മടെ വീട്ട്ലും ഞാ നിങ്ങടെ വീട്ടിലെ പാത്രം ഒന്നും കൊള്ളൂല്ല ഞങ്ങടെ അവടത്തെ ഗൾഫിലെ പാത്രം ഒക്കെ ആമ്പോ സെറ്റ് സാനം അതൊണ്ട് നല്ല രീതിക്ക് വ വെക്കാൻ പറ്റത്തൊള്ളു ന്നൊക്കേ പറയ്ന്ന്
ആഹ് അതാ അവര് അങ്ങനെ വെച്ചിട്ടേ അവർക്ക് ഇതായി
അവർക്കെല്ലാം ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഹാ ഹെവി ആയിട്ടൊക്കെ വെച്ച് ശീലിച്ചോണ്ട് നമ്മള് ഇവിടെ രണ്ട് മൂന്നും പേർ ഇപ്പ നമ്മളെ ഇച്ചിരി വെച്ചാലും ഞങ്ങള ഇവിടെ അധികവാ
ആഹ് ആഹ് അധികാവും ങ്ങളാരൊക്കെ വീട്ടില്
ഞാൻ അച്ഛനും അമ്മയും മോനും ഞാനേ ഒള്ളൂ ഇവടെ ഉം പിന്നെ ചേട്ടന് ഈ പറയുന്നപോലെ വർഷത്തിലൊരി ഹസ് ആഹ് ഹസ്ബന്റെ വീട്ട്ല് അച്ഛന് ഇലക് ട്രാണി ഉം ങ്ങന്നെ ഹസ്ബന്റ് ഹസ് മല്ലി പറയുന്ന പോലെ വർഷത്തിലൊരിക്കൽ വരുന്ന ആളല്ലേ
ഇല്ല ആഹ് ന്നിട്ട് ലീവ്ണ്ടാവോ
ലീവ് വർഷത്തിലൊരിക്കെ നാപ്പത്തഞ്ച് ദിവസത്തെ ലീവ് നാപ്പ പത്തഞ്ച് ദിവസത്തി പല ദിവസവും എന്തെങ്കലും കറക്കവും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും അങ്ങനെയൊക്കെ
ആഹ്
ഞങ്ങൾ ഇതുവരെയും പോയില്ല ഈ പ്രാവിശ്യം ഹസൻ പറയുന്ന പോലെ എല്ലാ വർഷവും നവംബ മ്പറിലാ വര്ന്നത് അപ്പ ഇപ്രാവിശ്യം നവംബറിൽ വരുന്ന് -ല്ല അത് കഴിഞ്ഞിട്ട് അമ്പലത്തില് ഉത്സവ ത്തിന് വരാമെന്നുള്ള പ്ലാനിംഗ അപ്പൊ ഞങ്ങൾ പറഞ്ഞ എങ്കിൽ ഒരു പ്പ ഞാൻ പറഞ് എങ്കിൽ ഒരുകാര്യം ചെയ്യ് ഡിസംബർ വെക്കേഷ്ന് ഞങ്ങൾ അങ്ങോട്ട് വരും എന്നും പറഞ് ഞാൻ ചെയ്തിരിക്കുകയാണ് ആ പറഞ്ഞ നോക്കട്ടെ ആ് അപ്പൊ അങ്ങോട്ട് പോ പോകാമെന്നുള്ളൊരു പ്ലാനിംഗ് പത്തൂസം കൊച്ചിന് ലീവ് ഇണ്ടല്ലോ
ആഹ് വൽ
അ പത്ത് ദിവസായങ്കിലും പോകാന്നുള്ളൊരു ആഹ് പോയി കാണാമെന്നുള്ളരു പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നു പറഞ്ഞ ആരോടും പറയണ്ട വീച്ചി ലൊന്നും പറയണ്ടാ ഇപ്പഴേ നോക്കടെ ആഹ് പറ്റിയില്ലെങ്കി പിന്നെ നമുക്കും വഷമാകും അതൊണ്ട് നീ അത് മന ച്ചച്ചാൽ നമ്മ എന്തുണ്ടലുണ്ടങ്കിലും മനസ്സി വെക്കത്തില്ല ഞാനിങ്ങനെ എന്തെലൊക്കേ പറണ്ടോകോണ്ടിരിക്കും ആർത്തെങ്കിലും എ നീ ആരോടും പറയേണ്ട രഹസ്യട്ട വെച്ചര് പിന്ന ഇത് കഴിയുമ്പോ പയ്യെ നമുക്ക് പറയാം ശരിയടാങ്കി ഉം ശരിയങ്കില് ആഹ്
ആഹ് ആഹ്